ആഹ് ഹലോ ആഹ് കേക്കാം കേക്ക ആഹ് ഹലോ ആഹ് പിന്നാണെങ്കിലെ ആഹ് ഇപ്പൊ എവിടാണ്?
ഹലോ എന്തോ
ഇപ്പൊ എവിടാണ്?
വീട്ടിലുണ്ട്
ആഹ് ഓക്കെ ഇപ്പം ഉത്സവം വല്ലോം ഒണ്ടോ?
ആഹ് ഉത്സവൊക്കെ ഉണ്ട്
ആഹ് പ്പോ ഉത്സവന് പോയിട്ടപ്പൊ എങ്ങനെയൊക്കെയാണ് പഴേ പണ്ടത്തെ ആഹ്
ആഹ് പറഞ്ഞോ
പണ്ടത്തെ കൂട്ടൊക്കെയാന്ന ഇപ്പോ ഉത്സവം അതോ പണ്ടത്തെ കാട്ടീം ആഹ് എന്തെങ്കിലും മാറ്റോ കാര്യങ്ങളോ അങ്ങനെ വന്നിട്ടുണ്ടോ അതോ ആഹ് ഇപ്പഴും ആഹ് പഴയ ഉൽസവത്തിനെ കാട്ടീം ഇപ്പഴും ബോറാണോ എങ്ങനാണ്? ശോ ഇഷ്ടപ്പെടാത്ത രീതിവല്ലോ ആണോ?
അല്ല ഇഷ്ടപ്പെടുന്ന രീതി തന്ന പണ്ടത്തെ രീതിയിൽ നിന്നും ഒരുപാട് മാറ്റവൊണ്ട് ആഹ്
ആഹാ അതെന്തൊക്കെയാണ് അപ്പൊ ഉത്സവത്തിന് പോവുമ്പ എന്തൊക്കെണ് ആഹ് പണ്ടത്തെ കാട്ടീം ഇപ്പം ആഹ് നമ്മടെ എന്താ പറയാ ആഹ് അമ്മള് കളിപ്പാട്ടങ്ങളും പണ്ട് നമ്മള് കാണുമ്പ ഈ കളിപ്പാട്ടം കാര്യോന്നും വേടിക്കാത്തൊരവസ്ഥയിൽ വന്നിട്ടുണ്ട് ഇപ്പങ്ങനെന്തെങ്കിലും അവസ്ഥേ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒണ്ടായിട്ടുണ്ടോ?
ആഹ് അങ്ങനെ ഒണ്ടായി ട്ടുണ്ട് അമ്മള് നേരത്തേക്കെ നമുക്ക് കളിപ്പ ട്ടങ്ങളൊക്ക കാണുമ്പം നമുക്ക് ഭയങ്കര ആവേശവായിരുന്ന് വാങ്ങിക്കണോന്നൊക്കെയൊള്ളെ
തന്നെ തന്നെ തന്നെ ആഹ്
ആഹ് ഇപ്പ പിന്നെ നമു അതിനോടൊന്നും വലിയെ താല്പര്യൊന്നുയില്ല
ആഹ് അല്ല എന്നാലും ഈ കളിപ്പാട്ടങ്ങള് ഈ യ അവളില്ലേ ഇപ്പൊ ഇല്ലല്ലേ കെട്ടത് കിട്ടിയ മറ്റേ വളകളും കാര്യങ്ങളും ഇത്കെകാണ്മ്പന്നേ
ആഹ് വളകളൊക്കെ ആഹ് അതെ ആഹ് അതേ നല്ല പലതര ത്തിലുള്ള ബലൂണുകളൊക്കെ കാണുമ്പോ നമുക്ക് വാങ്ങിക്കാനൊക്കെ തോന്നും
ആഹ് പ് പഷെ ആഹ് ന്നാലങ്ങള്ളെ ഉം പക്ഷേ സത്യപർഞ്ഞാ പണ്ടത്തെ കാലഘട്ടായിരുന്നു ഉത്സവത്തിന് കപണ്ടതെ കാലഘട്ടമാ ഇഷ്ടം പ്പയിപ്പഴത്തെ ഉൽസവത്തിനെ കാലഘട്ട ആന്നോ ഇഷ്ടം
ഇപ് ആഹ് പണ്ടത്തെ കാലഘട്ടവാരുന്നു ഇഷ്ടം പറയുന്നില്ലേ മനസിലാവുന്നുണ്ടന്ന്
ഊം ക്ഷെ പണ്ടൊക്കെ ഇപ്പൊ എന്തൊക്കെയാ ഉൽസത്തിന് എന്തൊക്കെയാ പര്വാടി കാണാനൊക്കെ പോവായിരുന്നോ
ആഹ് പണ്ടൊക്കെന്ന് വെച്ചാ മ്മടെ ആഹ് അല്ല ല്ല പണ്ടൊക്കെ ഉത്സവത്തിന് നാടകോം ഡാൻസും ഒക്കെ കാണാൻ പോവാരുന്ന് ഭയങ്കര താല്പര്യവാരുന്നു ഇപ്പ ആ ഒര് അതൊക്കെ അങ് കാലഘട്ടൊക്കെ കഴിഞ്ഞ്
ഉം അല്ലേലും ഇല്ലില്ലേ ഫരിപാടി ഒണ്ടെങ്കിലും
അതെ അതെ ആഹ് അടു ത്തൊക്കെയാണെങ്കി നമുക്ക് കേക്കാമ്പറ്റുവാണെങ്കി അവിടിര്ന്ന് കേൾക്കും അല്ലാതെ പോകത്തുഒന്നുഇല്ല പിന്നെ താലം
ആഹ്ഞാ
പ്പൊലി താലത്തിനൊക്കെപോം
ആഹ് ആഹ്
ആഹ് പിന്നെ അമ്പല് ആഹ് അമ്പലത്തിലെ പൊങ്കാലയൊണ്ടെങ്കി കലം പൊങ്കൽ പൊങ്കാലയെ ഇടാനായിട്ട് പോം ആഹ് അതൊക്കെ ഭയങ്കരിട്ടാ പിന്നെ ഇതിലേ ക്കൂടെ താലപ്പൊല്യൊക്കെ പോവുമ്പോ നിന്ന് കാണാനൊക്കെ ഭങ്കര താല്പര്യാ
ആഹ് ഞാനാണെങ്കിലും ഇപ്പൊ പരിപാടി ആഹ് ഞാനാന്നെങ്കി പരിപാടിയൊക്കെ ഒണ്ടെങ്കിഅന്നെ പണ്ടത്തെ പോലെ പക്ഷെ എനിക്ക് പണ്ടത്തെ കാലഘട്ടമാണ് ഇഷ്ടം ഷേഇപ്പഴ്ത്തെ ആഹ് കാലഘട്ടം വെച്ചിട്ട് കൊഴപ്പവില്ല എന്നാലും ആഹ് അമ്മള് ആൺകുട്ടീള് അങ്ങനൊക്ക ആയോണ്ട് പോവാനിക്ക് പറ്റും വണ്ടി എടുക്കും നേരെ അങ്ങ് പോവും അന്നിട്ട് പരിപാടിയൊക്കെ കാണും ആഹ് മാസ്സ് പക്ഷെ പണ്ടത്തെ ഇതൊക്കെ വെച്ചിട്ട് വണ്ടിയും ഇതൊക്കെ കാണുമ്പോര് ആഹ് ഒര് കാഴ്ത്ത് നോക്കുമ്പോഴ് പണ്ടത്തെ ഇതിലോട്ട് മ്മള് ചിന്തിക്കാ അത് മാത്രേ ഒള്ളൂ പണ്ട് വേടിച്ചുകണ്ട് പോം പണ്ട് പണ്ട് മടിക്കാൻപറ്റാത്തേ നിന്ന് കരയും അങ്ങനെയൊക്കെ വഴക്കൊക്കെ ഒണ്ടാക്കിയും ഉം അങ്ങനാ പഷേ ആഹ് പഷെ അതൊക്കെഓർക്കും പണ്ടത്തെ കാലാ പക്ഷെ ഇപ്പഴത്തെ ഇത് വെച്ചിട്ട് പരിപാടിക്ക് പോവാന്നെ പരിപാടിയൊന്നും അങ്ങോട്ടൊരു പണ്ടത്തെ കൂട്ടൊരിത് ഇല്ല അൻചാ കാര്യൊന്നും അങ്ങനെയൊന്നും ഇപ്പഴത്തേഇത്കഴിച്ചില്ലാ എല്ലാം കൊറവും ഒക്കെയാണ് പണ്ട് എന്തൊരു ജനങ്ങളാന്നറിയാവോ
അന്ന്ആന്നു
ഉം നിന്ന് തിരിയാൻ സമയം കിട്ടത്തില്ലാ ആഹ് പണ്ടാന്നെക്കീ ഒരാളെ കാണാമ്മളെ കൂടെ ഒള്ള ഒരാളെ മ്മൾരു സുഹൃത്തിനയാണെ കാണാതെക്കെ പോയാരുന്നു ആഹ് ഞങ്ങളത്കഴ്ഞ്ഞ് സുഹൃത്തിനെ തിരക്കി അങ്ങോട്ടും ഇങ്ങോട്ടു ഓടിയ കാലം വരെ ഒണ്ടാരുന്നു ഷേ പ്പൊ പ്പൊവെച്ചിട്ട് ഏഹ് വളർന്നോണ്ടൊക്കെയായിരിക്കാം അങ്ങനൊരു തെരക്കുവില്ല
ആഹ്
ആഹ് പെട്ടന്ന് ഒരു എന്താറയാ ഊർജ പെട്ട പെട്ടെന്നൊരി എന്താ പോയി പോലെതാ
അതെ അതെ
ഒരാഘോഷിക്കാനായിട്ട് അതിന്റെ അപ്പും മറിച്ചിപ്പോ എല്ലാരും വളർന്ന് അങ്ങനെ ഇതായൊണ്ടാരിക്കും ഇപ്പം നാട്ടില്ലാന്നങ്കില് ആരും അങ്ങനേന്നും കാണുന്നില്ല അങ്ങനെ ഒരോരൊ എല്ല പലവഴി ക്കലായോണ്ട് ഉത്സവൊന്ന് പറയുമ്പോ എല്ലാം ചാടിവരടണ്ടിതാ പക്ഷെ എന്നിട്ടും വരാൻ പറ്റാതെ ആഹ് എവിടെക്കെയായാലും ഫോണി നമ്മ ഫ്രണ്ട്സും കാര്യങ്ങളും അവരെ കൂട്ടുകാരൊക്കെ കാണുവാരിക്കും
ഉം
ഉം പക്ഷെ അങ്ങനെയുള്ള എന്തെങ്കിലുണ്ടോ പക്ഷെ പണ്ടൊക്കെ ആണെങ്കി അടിപൊളി നമക്ക് എല്ലാരും എല വെളമ്പി ചോറും പക്ഷെ ഇപ്പഴും അങ്ങനെയാണ് പക്ഷെ എന്നാലും അതിന്റെ ഒരു ഗുമ്മു ഒര്തി ഇതില്ലെന്നേ ഒള്ളൂ
അതെ അതെ ഇപ്പഴും നമ്മടെ ഉത്സവൊ ഏത് വന്നാലുപ്പ നമ്മടെ അടുത്തൊരു അമ്പലത്തി ഒരു ഉത്സവം ഒണ്ടെങ്കി നമ്മള് ആഘോഷിക്കുവല്ലൊ
ഉം ആഹ
സദ്യയായിട്ട് നമ്മള് കൂട്ടുകാര് മക്കൾടെ കൂട്ടുകാരും അല്ലാതക്ക ആൾക്ക കറിലയിട്ട് സദ്യവെളമ്പി എക്കെ കൊടുക്കും പിന്നെ നമ്മടെ അടുത്ത് അതെ നമ്മടെ അട് ആഹ് നമ്മടെ അടുത്തൊര അമ്പലവൊണ്ട് അവിടാണെ നമ്മള് തോറ്റം പാട്ടൊക്കെ ഒണ്ട് ണ്ടാരുന്നു പത്ത് ദിവസം ആഹ് അതൊക്കെ കേ അത് കേൾക്ക് നൊക്കെ നല്ല രസവാത് അത് ചെന്നിരുന്ന് കേൾക്കണം നമ്മളുംകൂടെ നമ്മളൂടെ അതിനാത്തങ്ങ് അലിഞ്ഞുപോം നല്ല ഭംഗിയാത് കേൾക്കാന് അതെ പത്ത്ദിവസ സോണ്ടാരുന്നു പിന്നെ ചന്ദ്ര പൊങ്കാല ഒണ്ടാരുന്നു അമ്മേടെ ദേവിടെ പൊങ്കാല കലം പൊങ്ക
ആഹ് ആഹ് അത് ദേവിക്ഷേത്രവാണല്ലെ
അതെ അതെ ദേവിക്ഷേത്രവ അന്നെച്ചാ സദ്യ ക്ക്യ പൊങ്കാല ആറര മണി സമയത്ത പൊങ്കാല ഇടുന്നേ ആഹ് അതെ വൈകീട്ട് വൈകുന്നേരം അത് ദേവിയുടെ ഒരു പ്രത്യേക ഇതാ അടിപൊളിയാരുന്നത്
ആഹ് അങ്ങനെയാവുമ്പൊ ആഹ് ഷെ രാ ആഹ് പക്ഷെ രാവിലെയാണ് എല്ലാരും വരാക്കെ താമസ അല്ലെ പക്ഷെ വൈന്നേരപ്പ എല്ലാരും കാണൂല്ലോ
ആഹ് വൈകുന്നേരായപ്പൊ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് നൂറ്റിയൊന്ന് കലം ഏ അമ്പത്തൊന്ന് കലം അതെ അതെ അമ്പത്തൊന്ന് കലത്തില് പൊങ്കാലൊക്കെ ഇടാൻ ആൾക്കാരുണ്ടാരുന്നു അടിപൊളിയാരുന്നു
ആഹാ ആഹാ കൊള്ള അപ്പൊ ആഹ് അതൊക്കെ അടിപൊളി എല്ലാരും വരുംമക്ക് അപ്പഴ എല്ലാരും കാണാൻ ചെയ്യാലേ
അതെ അതെ ആൾക്കാരെയൊക്കെ കാണാം ആഹ് സംസാരിക്കാം കൂട്ടുകാരെ കാണാം
ആഹ് കല ഉത്സ പക്ഷെ ഉത്സവം കഴിഞ്ഞ്പോയി കഴിഞ്ഞ ഇവരാരെ പിന്നെ മഷീട്ട് നോക്കിയ പോലും കാണാൽ പാടാല്ലെ ആഹ്
ഇത്രേം ജനങ്ങൾ എവിടെ കെടക്കുന്നു പോലും നമ്മള്അതിശയിച്ച്പോം
തന്നെ
അവിടെ അടുത്ത് അവിടെ എങ്ങനെയാ ഉത്സവത്തിന്
ഇവിടെ ആഹ് ഇവിടെ ആന്നെക്കി ആഹ് നമ്മള വീടിന്റെ അടുത്ത് രണ്ട് അമ്പലൊവൊണ്ട് അത് കഴിഞ്ഞ് ട്ട് മെയിൻ അമ്പലെന്ന്റയുന്ന ഗണപതി ക്ഷേത്രവ ഇപ്പൊ ഗണപതിക്ഷേത്ര ത്തിലാണ് വലിയ ഉത്സവോം ഇതൊക്കെ നടക്കുന്നത് പക്ഷെ നമ്മളി അടുത്തൊള്ള ശിവക്ഷേത്രവും പിന്നെ ദേവിക്ഷേത്രോം ഒണ്ട്
ആഹ്
അവിടെ ചെറിയൊരു ഉത്സവൂജ ആണെക്കിലും ചെറിയ രീതിേക്ക്ആഘോഷിക്കാൻ പറ്റൂെന്നേ ഉള്ളൂ
അതെ ആ ആ
അതെ ആ ചെറിയ രിതാണെങ്കിലും നമ്മൾ ആഘോഷിക്കും പക്ഷെ പണ്ടത്തെ ആ ഗുമ് കിട്ട
ഇല്ല ആഹ ആ കാളകെട്ടൊക്കെ ഉണ്ടോ കാളയൊക്കെ ഉണ്ടോ
ആ കാളായിക്കോണ്ട് കാളായിക്കണ്ട് ഉംആ കെട്ടുകീഴിച്ച കാളയൊ ക്കെയുണ്ട് ഫ്രൂട്ട് പക്ഷേ പണ്ടത്തെ കട്ടി ഇപ്പ എല്ലാം ഇച്ചല് കൊറച്ച്കൊറച്ചേ ഉള്ളൂ പിന്നെ നമ്മളൊരു ആ ശിക്ഷേത്രത്തിലാണ് ആ ഈ വർഷം പിന്നെ ശിവക്ഷേത്രത്തെ ആകൊണ്ട് ഒരു ചെറിയ ഇതായിട്ട് മാത്രേ ഉള്ളൂ പക്ഷെ ഇവിടെ ദേവീക്ഷേത്രംമാണെങ്കിൽ
ഉം
ഏകദേശം ഒരു ഇപ്പൊ അമ്പലം കുറച്ച് പുതുക്കി പണിയിലും കാര്യങ്ങളൊക്കെ ആയത് കൊണ്ട് മാത്രം അന്നൊന്നും പണി ഇത് ഒക്കെ ഉത്സവം കുറച്ച് കുറച്ച് വെച്ചേക്കായിരുന്നു
അതെ ആ ആ
അമ്പലം ആ ചുറ്റും അതില കണ്ട കെട്ടി പൊളിച്ച് സെറ്റ് ആക്കി വെച്ചതുകൊണ്ട് ഇപ്പം ഉത്സവം കുറച്ച് ഗംഭീരയിട്ടുണ്ട് അപ്പ ഇന്ന് അതിനെ പറ്റി കുറ ഗുമ്മം കാര്യങ്ങളൊക്ക ഉണ്ടായിരുന്നു അത്യാവശ്യം
ഉം ഉം
അങ്ങനെയ എന്നാലും എന്നാലും പണ്ട് പക്ഷെ പണ്ടാണെങ്കും ആ ആഘോഷം ഉണ്ടായിരുന്ന് പക്ഷെ നമ്മളി പ്പൊ അങ്ങോട്ട്ന്ന് ഇറങ്ങി വന്നിട്ട് ആഘോഷിക്കാന അങ്ങനെ നിന്നിട്ടില്ല പക്ഷെ പണ്ടത്തെ പണ്ട് കൊച്ചിലുള്ള ഇത് മുതല് നമ്മ അങ്ങനെ ഒരു പരിപാടി ജെസ്റ്റിന്ന് കാണത്തിയള്ളായിരുന്നു അത് കഴിഞ്ഞു പിന്നെ കുറച്ചു പ്രായായി പ ന്തായാലും ഡാൻസ് കളി അങ്ങനെ ഇങ്ങനെ എല്ലാം പോയി ഇപ്പഴാ ണ ങ്കി അതിന്റെ കാട്ടി കുറച്ചുകൂടി ഒതുങ്ങി അങ്ങനെയൊക്കെ പിന്നെ അല്ലാതെ മറ്റേ കൈക്കുട്ടിക കളിന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടിക്ക് ഇറങ്ങി ത അല്ലാൻണ്ടെകത്തെ എന്തെങ്കിലും ചേർന്നിട്ട് വല്ലോ ഉണ്ടോ
ഇല്ല ഇല്ല കൈകൊട്ടിക്കളി ഞാൻ കണ്ടിട്ടുണ്ട് ഇല്ല ഞാൻ ചേർന്നിട്ടും ഒന്നുമില്ല പിള്ളോരൊക്കെ കളിക്കുന്നതൊക്കെ കാണാം
ഉം പക്ഷെ അല്ലാതെ വലിയ വരുടൊ ക്കെ ഉണ്ടല്ലോ വല്ല്യവരുടെ ആഹ് വല്ല്യവരുടെ ഏഹ് കൈകൊട്ടി കളിയും പിന്നെ അതുപോലെ നാടകം അങ്ങനുള്ളതെങ്കിലും ചെയ്യണം ഗാനമേളയെല്ലോ നാടൻ പാട്ട് ഇല്ല അങ്ങോട്ടള്ള എവിടെ എവിടും ചേർന്ന്ട്ടേണ്ടിണ്ട് ആഹ് അന്റെത്തെ എന്തെങ്കിലും ചേർന്നിട്ട് എന്തേലും ഉണ്ടായിരുന്നോ
ഇല്ല ഇല്ല ഞാൻ ഒന്നിനും ചേർന്നിട്ടില്ല ഇല്ല ഇല്ല പക്ഷെ കൈകൊട്ട് ആഹ് പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞോ
ആഹ് അപ്പൊ ഉത്സവത്തിന്റൊണെങ്കി ഇപ്പം ആഹ് എന്നാലും എല്ലാവാരും ഇടെ കൂടി ചേർന്ന് ഒരു പിരിവ് ഇട്ടിട്ട് അല്ലാതെ ആ ഫ്ലോർട്ട് ഇറ അല്ലെ ചെണ്ടമലഇറക്കും അങ്ങനെന്തങ്കലും പരിപാടിയോ അങ്ങ നെ എന്തെങ്കിലും നോക്കുന്ന അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ
ആഹ് ഇവിടെക്കെ ഉത്സവം ആവുമ്പോഴത്തേന എല്ലാരും കൂടെ പിരിവൊക്കെ ഇട്ട് എന്തെങ്കിലുമൊക്കെ ആഹ് പരിപാടി എടുക്കുവായിരുന്നു പിരിവ് കൊടുക്കാനൊക്കെ ആഹ് നമ്മളൊക്കെ പൈസ ചെയ്ത കൊടുക്കുവായിരുന്നു ഇവിടെ അടുത്തുള്ള വീടുകളിലെല്ലാം ആഹ് അവര് നടന്ന് പിരിച്ചിട്ട് ഇത്ര രൂപ പാ ആക്കിട്ടെ ആഹ് അങ്ങനെ ഒരു പരിപാടിക്കൊക്കെ എടുക്കുവായിരുന്നു
ഉം പ ക്ഷെ ക്ഷ് ഇനി പറയാൻ വന്ന കാര്യം എന്തുവായിരുന്ന കൈകുട്ടികളി
കൈകൊട്ടി കളി
ആഹ് അതിന്ത് ആഹ് ആഹ്
ആഹ് ആഹ് പിന്നെ ഇവിടെ എല്ലാരും കൂടെ പിരിവ് ചേർ പറന്നേ തെയ്യം എന്നും പറഞ്ഞൊരു ഒരു സമ്പ്രദായം എടുത്തായിരുന്നു കാരണം അതിനെല്ലാവാരും കൂടെ പിരിവെടു തെയ്യം ആഹ് തെയ്യത്തിന്റെ ഉത്സവത്തിനൊക്കെ ഇറക്കാന് പക്ഷെ അതിപ്രാവശ്യം നടന്നില്ല നടന്നില്ല പക്ഷേ അത് എന്താണോ എന്തോ ഉം അത് ഒരുപാട് സാമ്പത്തികം വേണ്ടി വരും ഒരുപാട് പൈസ വേണ്ടി വരും അതിനെ ആഹ്
ആഹ് തന്നെ ഉം ഇപ്പൊ പഴയ കെട്ടിപ്പോ അതിന കൂടിയ തോന്നില്ല വല്ല ഓരോ ഇതിനാ ഇല്ലേ
അതെ അതെ ആഹ് ആഹ്
പക്ഷെ അതേ കൂട്ട് ഞാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു നമ്മളിപ്പം ആഹ് കാള ഇറക്കി അതെ കൂട്ട് ആഹ് നമ്മള ഇത് ഒരു മറ്റേ നാസി ഡോള് ഉണ്ടല്ലോ അപ്പൊ അത് നിരോ പറയുന്നേ നാസിതോള് ആഹ് അതൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൊരു ട്രൂപ്പ് ഉണ്ടാക്കിട്ട് അവിടെ ഞങ്ങളൊരു പത്ത് പതിനഞ്ച് പേര് ഞങ്ങളൊരു ണ്ടായിരുന്നു ഇത്രയും പേരും കൂടെ ഇവിടെ റബ്ബർതോട്ടമുണ്ട്. അവിടെ പോയിട്ടാണ് കൊടു കട്ടി പഠിച്ച് എന്നിട്ട് ഈ സാധന ഈ നാസീതോള് തന്നെ ഈ കൊട്ടുന്ന അവര് കയ്യിൽ നിന്ന് തന്നെ വാടകയ്ക്ക് മേടിച്ചുകൊണ്ട വന്ന് അതിലെ കൊ കൊട്ടി പഠിച്ച് എന്നിട്ട് പക്ഷേ ഒരു കാര്യമുണ്ടായിരുന്നു ഞങ്ങള് കൊട്ടി കൊട്ടിപ്പഠിച്ച് അത് മൊത്തം കീറിയായിരുന്നു അത് മൊത്തം കീറിയിട്ട് ലാസ്റ്റ് അവരെ തന്നെ പഴ ഇതൊക്കെ വെച്ചായിരുന്നു മുറുക്കിയത് ആവശ്യമിതല്ല മുറുക്കിട്ട് ഇത് കൊട് അമ്പലത്തിലിറങ്ങി ഇറങ്ങിയപ്പോ ഈ സൗണ്ടും കാര്യങ്ങളൊന്നുമില്ല സൗണ്ട് കുറഞ്ഞായിരുന്നു ഈ കൊട്ടുന്നതിന്റെ അങ്ങനെ ആഹ് പിന്നെ ഇല്ലേ ചറപറ ചറപറാ എന്നാ കേൾക്കുന്നേ അതിന്റെ കുറച്ച് പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ ഒരു ഒരു സത്യംപറഞ്ഞാ ഒരു ഇതായിരുന്നു എന്ന് വച്ചാ ഒരു ആവേശം പുറത്ത് നമ്മൾ എടുത്ത് ഇങ്ങനെ ചാടിയിട്ട് ട്ട് പിള്ളേര് എല്ലാരും കൂടെ ആയോണ്ടേ എല്ലാരും ആ സമയത്ത് അറിയുന്നില്ല അങ്ങനെ ഈ അന്നരം അടിയങ്ങാണ്ട് നടക്കുന്ന് പറഞ്ഞിട്ട് ഞങ്ങള് പൈ ഇപ്പ അത് പൈസ മേടിച്ചൊന്നുമല്ല തിരിച്ച് ഞങ്ങള് ഇങ്ങനെ ഇറങ്ങി പോന്ന്
ആന്നോ ആഹ് അതെ